ആഹ കേൾക്കുന്നുണ്ട് എന്താ വിശേഷം?
എന്താ നല്ല വിശേഷം അവിടെ എന്തൊക്കെ ഇണ്ട് വിശേഷം? ആഹ പോയി അവരൊക്കെ പോയി. മഴയൊക്കെ ഇല്ലേ അവിടെ?
മ് ഇപ്പൊ രാവിലെ ആയിട്ട് കൊറച്ച് കൊറവുണ്ട്.
കൊറച്ച് കൊറവ്ണ്ടോ ഇവിട ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്ക്ണ്ട്.
അതെ.
ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ മഴ.
ആഹ ഇവിടെ കുളൊക്കെ നറഞ്ഞൊഴുകിട്ടുണ്ട്.
നറഞ്ഞൊഴുകില്ലേ ആഹ ഇവിടൊക്കെ റോ റോഡ്. ഇവിടൊക്കെ നിറേ വെള്ളം തന്നെ.
ആഹ മ്മ് മാഴയായിട്ട് കുട്ടിൾക്ക് സ്കൂൾക്കും. പോകാനും വരാനുള്ള സമയത്ത് മഴ പെയ്താല കൊറച്ച് ബുദ്ധിമുട്ട്.
ആഹ അവർ കാണെങ്കി മടി പോവാ നെയ്.
ആഹ രാവിലെ എഴുന്നേക്കാനെന്നെ നീക്കണില്ല.
ആഹ എണീക്കാൻ പറയുമ്പോ കൊറച്ചഴിയട്ടെ കൊറച്ചഴിയട്ടെ പറഞ്ഞിട്ടെയ് നമ്മക്കായാലും. ആഹ നമ്മക്ക് ആയാലും നീക്കാൻ തോന്നില്ല പിന്നെ പണികളൊക്കെ നമ്മളന്നെ ചെയ്യണ്ടേ? വേറെ ആരും ചെയ്യില്ലല്ലോ നമ്മളന്നെ ചെയ്യണ്ടേ?
എത്ര കെടുക്കണോ അത്രയും വെയ്ക്കും
എത്ര യാത്രയും വെയ്ക്കും നമ്മള് നീക്കാൻ വയ്ക്കുംന്തോറും നമ്മള് പണി കൂടല്ലേ
അതെ
വഴകും അവര് പറഞ്ഞാക്കലും ഭർത്താക്കന്മാരെ പറണാക്കലും ചോറ് കൊണ്ട്വാലും ഒക്കെ പണിയവുമ്പളേ നമ്മള് കൊറച്നേരം കൂടെ കടക്കാന്ന് വെച്ച കഴിഞ്ഞാൽ ആഹ അത വിചാരിക്കും ഞാൻ എവിടേക്കെങ്കിലും എന്തേലും പണിക്കൂ ഉച്ചിക്ക് ഫുഡ് എന്തെലൊക്കെ ആയിട്ട് കൊണ്ടുപോകും ഭക്ഷണം ചോറനെ കൊണ്ടപോവല്ലേ ആ കൂട്ടാനൊക്കെ ആവിടുന്ന് മേടിക്കും ചില ദിവസം അവിടുന്ന് മേടിക്ക ചെയ്യല് ഫോൺ വിളിക്കും
ആഹ ചോറ് മാത്രം കൊണ്ടുപോകുല്ലേ ഞാനേ ചോറ് അവിടുന് തന്നെ കഴിച്ചോളാൻ പറയും
ആഹ ചില ദിവസം ഒര് വേണന്ന് പറയുമ്പോളേ ആഹ അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് ചില ദിവസം ചോറ് കൊണ്ടു പോണംന്ന് പറഞ് നിർബന്ധം പിടിക്കാണ് അപ്പോ അവിടെ കൂട്ടുകാരൊക്കെ കൊറ്റ പറഞ്ഞിട്ട് ഇപ്പൊവർരിക്കും കൊണ്ടു പോവാ ഇടക്ക് കൊണ്ടു പോവാ അപ്പ എന്തേലും ആ മുട്ടയും കൊണ്ട് എന്തേലും മുട്ട ആംബലേറ്റോ എന്തേലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും
ആഹ
അപ്പൊ പിന്നെ കൂട്ടാൻ അവിടന്ന് മേടിക്കാന്ന് പറയും
അതെ അതെ
പിന്നെ
പിന്നെ അന്നാള ഞങ്ങള് അങ്ങോട്ട് വന്നപ്പോ ഒരു ഇലട ഉണ്ടാക്കില്ലേ
ആഹ് ആഹ
അതെങ്ങനെ ഉണ്ടാക്കി ഞാൻ പിന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് കുറേ ഇലട കഴിച്ചു പക്ഷേ അത്ര ടേസ്റ്റ് എവിടന്നും കിട്ടിയില്ല എന്താണ് അയിന്റെ ഒരു മാജിക് ഉ
അത് എല നന്നായി വാട്ടണേ
ആഹ് ഞാന്ണ്ടാക്കുമ്പോ അതങ്ങനെ പൊട്ടി പോണ്
ആഹ് എല നന്നായിട്ട് വാടണം പിന്നെ
എണ്ണന്തേലും തേക്കണോ
ഇല്ല നമ്മള് ഏഹ് മറ്റേ അടുപ്പില് വെച്ചിട്ട് അടുപ്പിന്റെ മുകളില് അങ്ങനെ വെച്ചാ ഒരു ചൂടുള്ള പാത്രത്തിന്റെ മോളില് വെച്ചാ അങ്ങനെ വാടി വന്നോളും ഇല്ലെങ്ക് നമ്മള് അട് അടുപ്പില് തീയിള്ളപ്പോ അതൊരു വെറുത അയിന് മോളില് വെച്ച് ഇങ്ങ ആഹ്
ച്ചാ മതീല്ലേ ഉം
ആഹ് ആതിന്റെ മോളില് വെച്ചാ മതി അപ്പൊ തന്നെ അങ്ങനെ വാടിക്കോളും അപ്പ ആ വാട്ട ത്തിനൊരു വേറെ ടേസ്റ്റ് ഇണ്ടാവും നമ്മള് അയില് പലഹരം ഇണ്ടാക്കുമ്പളേ പിന്നെ അയില് ശർക്കരേം തേങ്ങേ ആഹ് തേങ്ങാ പൂളിട്ട് കഴിഞ്ഞാ ഒന്നും കൂടെ നന്നാവും തേങ്ങ ചെരവണേക്കാ നല്ലതേ തേങ്ങാപ്പൂള് ചെറു ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞട്ടെ തേങ്ങാപ്പൂള് ശർക്കര ആഹ് പാവാക്ക എന്നൊക്കെ പറയും അങ്ങനെയാക്കീട്ടാലും ആഹ് നന്നായിരിക്കും പക്ഷെ ഞാൻ അന്ന് വെച്ചത് ചർ ക്കര അങ്ങനെ ഏഹ് നേരെ അയില്ക്ക് ഇങ്ങനെ പൊടിച്ചിടുവൊക്കെയാ ചെയ്തെ എളുപ്പപണിക്ക് വേണ്ടീട്ട് അങ്ങനെ ചെയ്യണതാണ് അത് നമ്മൾ ചെയ്യും
ഇഞ്ഞ് പൊടിയാക്കിയതാ
അല്ല നമ്മള് അരിപ്പൊടി ആയിട്ട് വേടിക്കാ ചെയ്തെ അരിപ്പൊടി നമ്മക്ക് വീട്ടില് വേണങ്ക് അരി പൊടിച്ചത് എടുക്കാ ചെലോര് ഇങ്ങനെ അരി ആര രച്ചിട്ടുണ്ടാക്കും അതിന് രണ്ടിനും വെവ്വേറെ ടേസ്റ്റ് ആണ് ആഹ് ഒര് വേറെ രുചിയാണ്
ആണോ അരി അരച്ചിട്ടുണ്ടാക്കോ?
അരി അരച്ചിട്ടും ഉണ്ടാക്കും വെള്ളത്തിന്റെ കു ട്ട് കുതർത്തി അരച്ച് അത് വെള്ളത്തിലിട്ട് കുതർ
അരി അരച്ചിട്ടാ കുതർത്തി അ അരി അരി അരച്ചിട്ടാണ്ടാക്കി
അല്ല അല്ല അന്ന് പൊടി വേടിക്കാ ചെയ്ത് എൾപ്പപ്പണിയതാണല്ലോ അരി അരച്ച് ഇണ്ടാക്ക പറയുമ്പോ അത്രയും സമയം പോവല്ലേ നിങ്ങളന്ന് വെര്ന്ന്ണ്ട്ന്ന് പറഞ്ഞപ്പ പ്പം വേഗം കടയിൽ പോയി അത് വേടിക്കാ ചെയ്ത് ഇവിടത്തെ കഴിഞ്ഞിട്ട്ണ്ടാർന്നു അപ്പം ആഹ് അങ്ങനെ ഞാനന്ന് ഇണ്ടാക്കിയപ്പോ നന്നാവൂന്ന് വിചാരിച്ചൊന്നുല്ല
ആഹ് പക്ഷെ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു എന്നിട്ട് ഈ ഈ പ് പൊടി എങ്ങനെ കൊഴച്ചേ ശർക്കര വെള്ളത്തിലാ കൊഴച്ചേ ശർക്കര ഉരുക്കിയപ്പോ പാവില്
അമ്മള് ഞാനന്ന് പൊടിയുകൊണ്ടാക്കി പറഞ്ഞില്ലേ പൊടി നമ്മള് ഏഹ് ഒന്ന് ചെറുതായിട്ട് കൊർച്ച് വെള്ളത്തില് വല്ലാതെ വെള്ളം പാടില്ല നമ്മക്ക് കൊഴച്ച് ഇങ്ങനെ നമ്മള് കയ്യില് ചപ്പാത്തിക്ക് പരത്തില്ലേ ചപ്പാത്തിക്ക്കൂ ആഹ് അയിന്റെ ഏകദേശ ഒരു പരിവം അത്ര ഇത് വേണ്ട കൊറച്ച് കട്ട് ഇതായിട്ട് വെള്ളം പോലേം ഇതായിട്ട് എന്നിട്ട് അത് എലയില് വെച്ച് എല നമ്മള് നൂർ അയില് വെച്ച് പരത്താ ഏഹ് ആ രണ്ടും ഉപയോഗിക്കാ
അതെ
ഏത് വേണെങ്കി ഉപയോഗിക്കാം ചൂടുവെള്ളാവുമ്പോ ഒന്നും കൂടെ മറ്റേ കട്ട് ഇത്ണ്ടാവും കന ഇണ്ടാവ ആഹ് നല്ല സോഫ്റ്റായിട്ടുണ്ടാവോല്ലോ
ആഹ് ആഹ്
ചൂടള്ളാവുമ്പോ നല്ലതില് കിട്ടും അങ്ങനെ കിട്ടും മറ്റേതാവുമ്പോ അങ്ങനെ അത്ര നമ്മള് ചൂടള്ളത്തിലിട്ട് കൊഴക്ക്ണ അത് കിട്ട രുചി കിട്ടില്ല ബലം വെക്ക് റ്റും പച്ചവെള്ളത്തില് കൊഴക്കുമ്പളെ അ ഒരു ബലം നമ്മള് കൊ അപ്പോ തിന്നുമ്പോ നല്ല രുചിയിണ്ടാവും പക്ഷെ കൊറച്ച് കഴിഞ്ഞ് നമ്മള് വെയ് യ്കുന്നേരം വരെ നിക്കുമ്പോ അത്ങ്ങനെ ബലം വെക്കാണ് അരിയല്ലേ പച്ച് ആഹ് അരിയല്ലെണ്ടാവാ അത്ങ്ങനെ ബലം വെച്ചിട്ട് ഏ ട്ടെ കൊറവുണ്ടാവും രുചിക്കൊക്കൊരു വ്യത്യാസണ്ടാവും ചൂടോട്ക്ക തിന്നാൻ കൊഴപ്പി ല്ല ചൂടോട്ക്കണ കഴിക്കുമ്പോ കൊഴപ്പി ല്ല കൊറേ നേരം വഴുകുമ്പളേ അതൊരുതാണ്
എന്നിട്ട് ഏ ചട്ടീല് ചുട്ടെടുക്കാ ചെയ്തെ അതോ ആവിക്ക് വേവിക്കെന്നെയ്ത്
അല്ലാതാവീല് വേവിക്കേം ചെയ്ത്
അപ്പൊ എന്ന വേവോ
ആഹ് ഇഡ്ലി ചെമ്പില് ഇഡ്ലി ചെമ്പില് ആവീല് വേവിച്ച് കഴിഞ്ഞാ ആം ടേസ്റ്റ് ണ്ടാവും പിന്നെ ചിലോര്ങ്ങനെ ചുട്ടെടുക്കുണോരുണ്ട് ചുട്ട് എടുക്ക് പക്ഷെ എനിക്ക് അത് വലിയ ഇ ഇഷ്ട്ടല്ല ഏ ചുട്ടടുക്കുമ്പൊ ഒരു ക മണം അത് കരിഞ്ഞൊരു മണങ്ങനെ വര്ണപോലെ തോന്നും അതോണ്ട് ഞാനങ്ങനല്ല ചെയ്യല് ഞാനാവീല് വേവിച്ചെടുക്ക തേങ്ങ ചെരകീത് വേണങ്കി പക്ഷെ ചെരകുന്നതിനെ ട്ടും നല്ലത് പൂളായിട്ട് ചെർ ചെറേ പൂളായിട്ട് നമ്മൾ അപ്പത്തിലൊക്കെ ഇട്നെണ്ടിട്ടില്ലേ ചെറേ പൂളായിട്ട് ആഹ് അങ്ങനട്ട് കഴിഞ്ഞ ഒന്നും കൂടെ ചെറുതാക്കണം ഏലക്കെ വേണം ചെലോര്ക്ക് അതിന്റെ രുചി ഇഷ്ട്ടപ്പെടില്ലല്ലോ ഇവിടെ കു ട്ട്യോളൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പൊ പിന്നങ്ങനെ ഏലക്ക ഇടലില്ല തേങ്ങാപ്പൂളും ശർക്കരൊക്കെ തന്നെ ഇടലൊള്ളു
പിന്നെ ഇതോ അവ് ലിടോ ചെലോര് പറയും അവിലിടോന്ന്‌
ആ അവിലിടുണോരുണ്ട് അവില് അയിന്റെ ഉള്ളിട്ടിട്ട് അവില് കൊഴക്കുമ്പോളൊക്കെ ഇടണം അതിന്റെ ഉള്ളിൽ വേണം നമുക്ക് അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ രുചിടെ നമ്മള് സ്ഥിരായിട്ട് വെക്ക ഓരോന്ന് ഇണ്ടാവൂല്ലോ രുചിടെ കാര്യങ്ങള് അപ്പൊ അതൊക്കെ നോക്കിട്ട് ഇവര് കുട്ടികളൊന്നും അങ്ങനെ കഴിക്കണില്ലേ അവിലൊന്ന് ഇട്ട് കഴിഞ്ഞാ അവിലന്നെ നനച്ച് കൊടുത്ത് നമ്മൾ ശർക്കരക്കെട്ട് ആ ശർക്കര ട ഒരു അപ്പൊ ശർക്കര നമ്മള് കൂട്ടിയിടണം ശർക്കരടെ കൂട്ടിയിടണം വല്ലാതെ ശർക്കര ആയ ഇവിടെ ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ അതും വല്ലാതെ ഇട്ണില്ല
അത് ശരി എന്നിട്ട് ആവിൽ എത്ര നേരം വേവിക്കണോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതിയോ
ഒരു ആ ഒരു പത്ത് മിനിറ്റൊക്കെ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് കൊറ ച്ച്നേരം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കആയോ എന്നുള്ളത് ചൂടൊക്കെ ഉണ്ടാവും എന്നമ്മള് തൊറന്ന് നോക്ക തൊറന്നു നോക്കിട്ട് വെറുതെ ഒന്ന്‌ മെല്ലെ ഒന്ന് ആ ഇല ഒന്ന് പതുക്കെ മാറ്റി നോക്ക അതൊക്കെ മാറ്റി നോക്കുമ്പൊ നമ്മള് ആ ഇലയിന്ന് അടർന്ന് പോരുന്നുണ്ട്ന്ന് വെച്ചാൽ അതായിന്നു അത് എലയിൽ ഒട്ടി പിടിച്ചെറുക്കാന്നുണ്ടെങ്ക്
അതാണ് അങ്ങനെയാണോ വേവ് വെന്ത്ക്കണോന്ന്‌ നോക്ക
ആ അതാണ് അങ്ങനെയാണ് വെന്തെക്കെന്ന് നോക്കാ നമ്മള് കൊറച്ച് നേരം നോക്കി വെക്ക അത് ചൂടാ പുട്ടൊന്ന് വേകുന്നടം വരെ വെയ്റ്റ് ചെയ്യ് അതൊന്ന് കുറച്ച് നേരം വെക്ക്ക
ആ
നോക്കിയപ്പം അപ്പ പിന്നെ അത് ഇലയിൽന്ന് വിട്ട് പോരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാകായിട്ടുണ്ട്
സംസാരം ക്ലിയർ അല്ല
ചെലത് എലയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുമ്പോൾ ചെലപ്പോ നമ്മള് മാവ് കൊഴച്ചതിന്റെ ഒക്കെ ഒരു ഇതാവും കേടാവും മ്മള് കൊഴച്ചത് ശരിയായിട്ടുണ്ടാവില്ല്യ അതുകൊണ്ടാണത് നല്ല ഏ
കൊറെ നേരം ഇരുന്ന് കൊഴക്കൊക്ക വേണോ
വേണ്ട വേണ്ട അത്ര സമയം ഒന്നും വേണ്ട കൊറച്ച് സമയം വേണ്ടൊള്ളു ഏറ്റവും എളുപ്പപ്പണിയാണത് ദോശ ഇഡലിയും ഒക്കെ ഉണ്ടാക്കണതിനേക്കാട്ടിലും നല്ലതാണ് ഇത് അധികം പണിയില്ലത് ചെറുതായിട്ടൊന്ന് ചെലവരിങ്ങനെ അട പരത്തിട്ടും ഉണ്ടാക്കും പിന്നെ ഈ കുമ്പളപ്പം എന്നൊക്കെ പറയും അതേപോലെ ഇങ്ങനെ കെട്ടീട്ട് അത് ചക്കയും കൊണ്ട് ഉണ്ടാക്കാം ഇതും കൊണ്ടും ചെലവര് ഇണ്ടാക്കണ്ട് ഇങ്ങനെ കെട്ടിട്ട് ആഹ് നമ്മള് കെട്ടിട്ട് പക്ഷെ അതൊരു വേറെ ടേസ്റ്റട്ടോ ചക്കയും കൊണ്ട് ഉണ്ടാക്കുന്നതും ഇതൊക്കെ കെട്ടിയിട്ടുണ്ടാക്കും അപ്പൊ ചക്ക ചക്ക അട എന്ന് വെച്ചാ എല്ലാ സീസണിലും അതിലും ഉണ്ടാവില്ലല്ലോ ചക്കട
ആഹ്
ചക്കെ എപ്പഴുണ്ടാവില്ലല്ലോ
പക്ഷെക്ക് ചക്കട കുമ്പളപ്പം നല്ല ഇഷ്ട ഭയ നല്ല മണല്ലേ അത്
ആഹ് നല്ല മണം അത് ആവിൽ ഇങ്ങനെ വേവിക്കുമ്പോൾ അതിൻ്റെ മണം നല്ല ഇത് എവിടെ ഉണ്ടെങ്കിലും നമ്മക്ക് കുറച്ച് ദൂരെ ആണെങ്കിലും കൂടെ ഇതിന്റെ മണം ഇങ്ങട്ട് എടുക്കും നമ്മളൊക്കെ ആഹ് വീട്ടിലൊക്കെ അപ്പുറത്ത് വീട്ടിലൊക്കെ നമ്മൾ
ഈ ചക്കട കാലായിട്ട് കിട്ടിയിട്ടേ ഇല്ല അല്ലെങ്കി ആരെങ്കിലുംക്കെ ഉണ്ടാക്കി തരുന്നത ചക്ക കിട്ടിക്ക്ണു കുമ്പളപ്പം കിട്ടിയിട്ടില്ല
കുമ്പളപ്പം കിട്ടിയിട്ടില്ല അത് കൊറച്ച് പണിയുണ്ടല്ലോ അത് ചെയ്യ് എന്നിട്ട് വാട്ടാ ചൊള പറിച്ചെടുക്കണം കുരു കളയണം അത് വാട്ടി നല്ലോ എന്താവണം തോൽപാകണം തോന്നണു ഞാന് അങ്ങനെ ഇണ്ടാക്കി വെച്ചി മുന്നേ ഇപ്പഴൊന്നല്ല നല്ല പണിയുണ്ട് അത് കൊറച്ചൊക്കെ നല്ല പണിയാണ് അപ്പൊ പിന്നെ അധികം അങ്ങട്ട് ചെയ്യ നോക്കലില്ല ഇത് വരട്ടി ഇങ്ങനെ വര ഈ പരിവത്തിൽ നല്ല കേട് വര കൊറെ കാലം ഇരിക്കേണ്ട അല്ലേ കൊറെ കൊല്ലൊക്കെ അത് കേട് വരാത്ത തരത്തിൽ വേണല്ലോ നമ്മൾ അത്രയും വാട്ടിണ്ടാക്കണം അത് അപ്പൊ അതൊക്കെ ഒരു ഇതാണല്ലോ ബുദ്ധിമുട്ടാ
ചില കാര്യങ്ങളൊക്കെ ശരിയാരുന്നു എല്ലു മുറിയെ പണിത പല്ല് മുറിയെ തിന്നാം നമുക്ക് വേണെങ്കി പല്ല് മുറിയെ തിന്നാൻ മാത്രേ ഇഷ്ടള്ളൂ
ആഹ് പക്ഷെ പണി ഇടുക്കാൻ നമുക്ക് ഒരു ഇതന്നെ
ശരിയാവും വേണട്ടോ കൊമ്പളൊപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കോളായി കഴിഞ്ഞാലോ എന്ന പേടിയോണ്ട ഞാൻ
ആഹ് അതാണ് അപ്പൊ അവര് കഴിക്കുന്നവരുടെ ഒരു ഏ ആഹ് എതിരഭിപ്രായം ഒക്കെ ഉണ്ടാവല്ലോ എന്താ ഇങ്ങനെ ഉണ്ടാക്കിയന്ന് ചോദി അപ്പൊ നമുക്കൊരു സങ്കടണ് ച്ച നന്നായിന്ന് പറയുമ്പോ നമുക്കത് കേക്കുമ്പോ
അത് സന്തോഷാണ് പിന്നെ ഉണ്ടാക്കാന്തോഷണം കേടു വന്നു ഇത് നന്നായിട്ടില്ലാന്ന് പറയുമ്പോ നമുക്കൊരു സങ്കടവും പിന്നെ നമുക്കത് ഇണ്ടാക്കാനേ തോന്നില്ല
ആഹ് ഞാനെന്തായാലും എലട എങ്ങനെ ഫ്ലോപ്പായാലും ശരിയാവൂല്ലേ
ആഹ്
ഞാൻ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ
ആഹ് എന്തായാലും അങ്ങനെ ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഉണ്ടാക്കിട്ട് വിളിക്കൊണ്ടു
ഞാൻ ഫോട്ടോക്കെ വിട്ട് തരണ്ട് ട്ടോ
ആഹ് സുഖായിരുന്നു
ഉം എന്തേലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കണ്ട് ഫോണ് എടുക്കണേ
ആഹ് എന്തേലും സംശയം വിളിച്ചാളാ അപ്പൊ ഞാൻ പറഞ്ഞുതരാം
ആഹ് ഇന്നാ ശരിട്ടാ ഉം